ഹലോ.
എന്ന ഉണ്ട് വിശേഷൊക്കെ ചായ കുടിച്ചോ?
ഓഹ് ചായൊക്കെ കുടിച്ചു അങ്ങനെ പോവുന്നു. പ്പ ചായേണൊ പ്പൊ ചോറല്ലോ. പ്പം ഉച്ചയായി കഴിഞ്ഞില്ലേ മൂന്നേമു
എവടെ നാലുമണിയാവാ നമ്മടെ നാട്ടിലൊക്കെ.
അങ്ങനെ പ്പെല്ലാരും ചോറൊക്കെ തിന്ന്ണെ സമയല്ലേ? ചോറൊക്കെ തിന്ന് കെടന്നൊറങ്ങ്ന്ന ടൈമാണിപ്പോ. ചായ എല്ല ഞാൻ ദാ പണി സൽത്താ.
ആഹ് ഹ ഹ
ആഹ, പിന്നെ എന്തൊക്കെ ഇണ്ട്.
നല്ല വിശേഷങ്ങൾ ആ. ബസ്സിലൊക്കെ കേയറിയൊക്ക്യാ? കെഎസ്ആർടിസിലൊക്കെ കേയറിയായിരുന്നോ?
ഇല്ലടാ ബസ്സിലൊന്നും ഞാൻ കേറിയില്ല. ഇപ്പ എല്ലാ ബസ്സിലും കുറെ പെണ് - കുറവുണ്ട്
ആ പ്രൈവറ്റ് ബസ്സിലൊന്നും പെണ്ണുങ്ങളില്ല
എല്ലാ പെണ്ണുകൾ കുത്തി പോവ വ്ണ്ടോരന്ന്
ഫുള്ള് ഓപ്പൺ ആയിട്ട് കെടപ്പുണ്ട് ഇഷ്ടം പോലെ ഇരിക്കാ
അത് ശരി. ആണ് ലേ
ആ കൊറെ പേര് അപ്പ കേറ്- ന്നുകൊണ്ട് ബാക്കി എല്ലാർക്കും സൗകര്യായി ഉം
ആ് അതന്നെ എല്ലാരും കെ എസ് ആർ ടി സി ബസ്സ്ലായോണ്ട് മറ്റേ ബസ്സ ഇല്ലാത്തൊണ്ട് എല്ലാർക്കും അത് പോവല്ലോ. ആണുങ്ങൾക്ക് പിന്നെ ഏത് ബസാലും കൊഴപ്പല്ല്യാ
ആഹ് അവർക്ക് പുത്തച്ചൊന്നും കിട്ടാല്ലാത്തോണ്ട് പിന്നെ
ഇപ്പൊ എവിടേക്ക് വേണെങ്കിൽ കേറി പോയാ മതി. എവിടെ പോയി കണ്ടു പോരാ നമ്മുക്കിപ്പോ
ആഹ്
എല്ലാതിലും ആഹ പക്ഷെ ഭയങ്കരതായിപ്പോയില്ലേ കാര്ണം എല്ലാർക്കും പെണ്ണുങ്ങൾക്ക് നോക്കാണേ ഒരു കാര്യണേനു ആണ്ങ്ങൾക്ക് ഒരു കാര്യല്ലേനു
ഒരു കാര്യല്ല
ന്നാലും മറ്റേ സാധാ ബസ്സിൽ ആൾക്കാരൊക്കെ കേറുന്ന്ണ്ട്ട്ടോ എത്രയോ ആൾക്കാര് കേറുന്നുണ്ട് പെണ്ണ്ങ്ങളന്നെ
ഞാൻ മിക്ക ദിവസം തന്നെ എനിക്ക് മറ്റേ പഴയ ബസ്സിനെ കിട്ടിയേ പ്രൈവറ്റ് ബസ്സിനെ കിട്ടിയേ ബസിന്റെ എണ്ണം കൊ എണ്ണം കുറവല്ലേ ഇത് ഉം ഈ ബസിന്റെ എണ്ണം കുറവാകുമ്പോ നമുക്ക് അത് നോക്കി
നോക്കിന്നാ കാല ആർക്കെ നമുക്ക് ആ സമയത്തിന് എത്താൻ
നമ്മള് നമ്മള് ചെല്ലുമ്പോൾ ഏത് ബസ്സ ആണോ ആദ്യം കാണുന്നത് ഏത് വണ്ടിയാണോ ആദ്യം അതെല്ലാം
അത് പിടിക്കും അത് കെഎസ് ആർ ടി സ്യാലും വേണ്ടില്ല അല്ലെങ്കിലും വേണ്ടില്ല നമ്മളത് കേറി പിടിക്കും വാട്സ്ആപ്പ് നമ്പർ ഉണ്ടോ അയക്കാൻ
പൈസ നോക്കിയിട്ടുള്ള പണികളല്ല കാണിക്കുന്ന മൊത്തം
അതാണ് ഇപ്പൊ മക്കൾ ഇപ്പെന്തായാലും വൽത്
പിന്നില്ലാണ്ട് നമുക്കിപ്പോ എന്നോട് ആ അവിടുത്തെ ആ പ്രൈവറ്റ് പ്രൈവറ്റ് ബസ്സിലെ കണ്ടക്ടർ പറയേത് എന്റെ പൊന്വോച്ചി സങ്കടം തോന്നുന്നു കാരണം കഴിഞ്ഞ ദിവസം രാവിലെ മൂന്നാറിങ്ങ് പോരുമ്പോ ഒരാൾ പോലും നമുക്ക് അകത്തേക്ക് കേറീട്ടില്ല അവരു എല്ലാം മാറി നിന്നോന്ന് ഇവര് ഈ ബസ് എടുത്തു കഴഞ്ഞിട്ട് അടു ട്ത്ത ബസ് വന്നപ്പോളും അവര് അന്നേരോം മാറിനിന്നു കെ എസ് ആർ ടി സി കേറാൻ വേണ്ടി തന്നെ
ആയ്യോ ഭയങ്കര ഇതല്ലേ
ആഹ് അപ്പൊ അവരുടെ അവസ്ഥൊന്നാലോചിച്ച് നോക്ക്യേ
ഉ എന്താണ് അവർ ഓർക്ക് ആൾക്കാര് കൊറയാന്ള്ളതെന്താ
അതെ എല്ലാർതും ജീവിക്കാൻ വേണ്ടിയിട്ടാണല്ലോ ഇതുകൊണ്ട് ഇറങ്ങിയേക്കുന്ന
ഏതാ പൈസല്ല്യാ പൈസല്ല്യാ പൈസ കഴിഞ്ഞു വൈകുന്നേരം വരോണ്ടു. അപ്പണ്ടാവും. സ്കാൻ ചെയ്യാനൊന്നുല്ല്യാന്ന് ക്യു ആർ കോഡ് ആഹ് അതാണ് ഇപ്പതിന്നേറ എന്താന്നാ
ഉം അന്നേരം ഇങ്ങനെയൊക്കെ കാണിക്കുമ്പോ എന്ത് ചെയ്യും
വൈന്നേരം വന്ന്ക്കേണ്ടി അപ്പണ്ടാവും
എന്തോ?
അല്ല ഒരിറ്റേ
ആ
വന്നേരം വന്ന വെട്ട് മുതലാളി ഉണ്ടാവും അവര് ചെയ്യും ഇന്ത്യയില് പൈസ കഴിഞ്ഞു ചെയ്യുന്ന ഞാൻ ചെയ്യ എട്ടായിടടെ കേറ്റണം എ അറിയില്ല പറയട്ടടി
മക്കളൊക്കെ എന്ത്യേ
മക്കളെ ത അങ്കലവാടിയിലൊക്കെ പോയിണ്
ഇന്ന അവതി അവതില്ലേ ശനിയാഴ്ചയല്ലേ?
അംഗൽവാടി അംഗൽവാടി ഉണ്ടാവല്ലോ അംഗൽവാടിക്ക് എന്ത ഒഴിവ് അംഗൽവാടി
സ്കൂളിനല്ലാത്ത
ആഹ് സ്ക്കൂളിനെല്ലെ ഇല്ലാത്തെല്ലേ പിന്നെപ്പൊ കെ അവധിയൊക്കെ വരുമ്പോഴാവും എല്ലാവരും എർക്കും പോവലൊക്കെ ഉണ്ടാവും അപ്പോഴാവും ക ഭത്രന് കയറി പിടിക്കുക
അന്നെരം കെസ് ആർ ടിസിൽന്നും
ആ അപ്പൊ ആണുങ്ങൾക്ക് മാത്രം പൈസ കൊട്ത്താ മതിലേ എത്രയോ ലാഭല്ലേ
അത് ഒരാണ വീട്ടില് ഭൂരിപക്ഷം ആണുങ്ങളാ
ആ ആനുങ്ങളാണ് അപ്പ ഓരക്കെ കുറ്റ ഏ അപ്പൊ ഇന ഓരോ വിളിച്ചാ മതിയല്ലോ
അപ്പോ പിന്നെ എനിക്ക് ഒരാൾക്ക അവർക്ക് പ്രൈവത്തേക്കെ എറും പൈസ കൊടുത്താൻ പോരെ
ആ ഓ മതി മതി മതി മതി
ഉം ഒരാൾക്കൂടെ കൂടുതല എല്ലാം ആവുന്നുള്ളൂ. ഉം ഭൂരിപക്ഷം അവരാവുമ്പോറ്റേ നമ്മൾ നോക്കിട്ട് കാര്യല്ല.
ആ നക് നോകിട്ട് കാര്യല്ല എന്തോഒ ഓരോര്തക്ക്ഓരോതാണ്
പിന്നെ ഒരാളുടെ പൈസ കുറഞ്ഞു കിട്ടിട്ടന്നാ കാര്യം ഇപ്പൊ
ആ അതാണ് ഓരോരുത്തർക്കും ഓരോ ഇത്ണ്ടാവല്ലോ
ആ പിന്നെല്ലേ
വല്ല ദൂരൊക്കെ പോകുന്നവർക്കാണെങ്കിൽ അത് പിടിച്ചാൽ മതി പൈസ വല്ലത കൊടുക്കണ്ട
പിന്നെല്ലേ അങ്ങനെ ലോങ് ട്രിപ്പിന് ലാഭംട്ടോ ലോങ്ങ ആയിട്ടോ യാത്ര ചെയ്യുമ്പോൾ ലാഭം അതോ ഒത്തിരി എത്ര പത്ത് നാൽപ്പത് അമ്പത് രൂപയക്കെ വരുന്നവർക്ക് ലാ പോല്ലെ ഒരു നേരം കിട്ടിക്കഴിഞ്ഞാ അത്രായില്ലേ പക്ഷെ ഇവര് പോകുന്ന സമയത്ത് സാനം വേണം. ഇവര് പോകുമ്പോ അതിന് ചില ആ സമയൊന്നര് ഇറങ്ങണം. വീട്ടീന്ന് അത് രണ്ടള അങ്ങനെയുള്ള സിറ്റുവേഷ ലാണി പ്രൈവറ്റ് ബസാര്പെട്ട് പോയക്കുന്നേ കെറെ പേര് ആസമയ നോ തന്നെ ഇറങ്ങി നിന്ന് അവിടെ നിക്കുവാ കാവല് ഇറങ്ങി നിക്കുവ അപ്പൊ അവര അവസ്ഥ ഭയങ്കരല്ല ഒന്നും ഒരാളെ പോലും കേറ്റാൻ പ ത്താണ്ടല്ലേ വരുന്നേ പ ശരിക്കും കാലി ബസ്സ് വരുന്ന പോലെയ വരുന്നേ പ്രൈവറ്റ് ബസ് കാലി ബസ് അടിക്കല്ലേ ട്രിപ്പ്
ഒന്നിന് ഒരു ഒന്നിന് അഞ്ച് രൂപ ഏ
കാലി ബസ് ട്രിപ്പ്
ആ എത്തോണ്ട
എന്നിട്ട് പ്പൊന്ത്യ്യാൻപറ്റും.
ഒക്കെ പറയാൻ അങ്ങനെ നടക്കുള്ളു
കണ്ട നിൽക്കാനേ പറ്റുള്ളൂ പിന്നെ ഒരടൊക്കെ ഒരു കാര്യ കൊണ്ട് ഓർക്ക്പോ നമു കുഴപ്പമല്ല പ്രൈവറ്റ് ബസ്ന്ന് പറയുമ്പോ കുറേ നാള് നമ്മളെ ചിലപ്പോം നിർത്താണ്ട ഒരു ഓട്ടോ ഒക്കെ ഉള്ളതല്ലാവർക്കും നമ്മളെ കേറ്റാണ്ട് നിർത്താണ്ടൊക്കെ വലച്ചിലൊക്കെ ഒെ വല വലപ്പിച്ചിട്ടുണ്ടല്ലോ ഇഷ്ടംപോലെ
എല്ലാര
സന്തോഷം കിട്ടും
ആഹ് അഓോത്തർക്ക് ഓരോ സ്ഥലത്ത് തന്നെ പോകുമ്പോഴ അവാനിച്ചത് കിട്ട
ആ ഇതിപ്പ നമ്മൾ ഇല്ലാണ്ട് വന്നപ്പോ അവര് അവസ്ഥ നോക്കി എല്ലാരും എല്ലാരും ആശ്രഹ ഇപ്പ ഞാനൊക്ക ഓടി വ ചിലപ്പോ ബസ്സിന് കൈ്യയാണെങ്കിൽ പ്രൈവറ്റ് ബസ്ൽ നിർത്താണ്ട് പോയിട്ടുണ്ട് അപ്പൊ ഇനിപ്പോൊ നിർത്താണ്ട് പോവുകല്ലോ
എന്താ ഓരോത്തർക്ക ഓരോതാണ്
ഉം ഇനിയിപ്പോൊ ഒരാളെങ്കിലും കേറിയിരുന്നെങ്കിൽന്ന്ോർത്ത അവര് നോക്കുന്ന ഉം